ഹേ എവടെ
ഇവിടൊക്കെ തന്നെ ഇണ്ട്
ഉം പറയൂ എന്തൊക്കെയാ വിശേഷം?
സുഖം തന്നെ
ഉം മക്കള് കളിക്കാൻ പോയി വന്നിട്ടുണ്ടാവില്ലല്ലെ
ഇല്ലേ വന്നിട്ടില്ല.
ഉം എന്തായാലും ഫ്രീ ടൈമില് എന്തായാലും ഒരു പണിയായി കിട്ടി.
ഉം
പിന്നെ
വേറെ എന്താ അങ്ങനെ പോണ് ഞാന് ഞാൻ കൊർച്ചീസായി വിളിച്ചണംന്ന് ഇങ്ങനെ കര്ത്ണ്. ഞാ ആങ്ങളക്ക് പെണ്ണ് നോക്ക്ണ് ണ്ടേ നിങ്ങളെടുത്ത് എവിടേലും കുട്ട്യേള് ഉണ്ടോന്ന് അറിയാനേ
ആഹ് ആഹ് എന്തൊക്കാ ഇപ്പെന്ത ഡിമാന്റ്ന്നാണ് ആദ്യം ചോയ്ക്കല ആ അത് പണ്ടത്തെ പോലെ എത്ര പവനും മറ്റെ എ എത്ര പസ് പൈസായൊന്നും ചോയ്ക്കൂലല്ലോ
ആഹ് എന്ത്പറയാ
പെൺകുട്ടിയാക്കാ ഡിമാന്റ് അന്നാ പോയ പോലന്നല്ലല്ലോ നമ്മള കാണാൻ വന്ന പോലൊന്നല്ലല്ലൊ
എവിടെ അന്നൊക്കെ ആണുങ്ങള് നമ്മളെ കെ ട്ടി കൊണ്ട്രണെങ്കി അമക്ക് നമ്മള് പണ്ടി പണ്ടോം പൈസിം അങ്ങട്ട് കൊടുക്കണ്ടേനി
ആഹ് ഇപ്പൊ പെണ്ണ്ങ്ങക്ക് കണ്ണ് നെർച്ച് ഐഫോണും മറ്റേ ഒക് കാറും ബംഗ്ലാവും ഉണ്ടെങ്കിൽ ഓൽക്ക് സമ്മതാണ് ഇല്ലെങ്കി
ഉം ആ ഇത് ഇപ്പ ഇപ്പം പഠിപ്പിച്ചാന് റെഡിയാണ് കൊണ്ടോണെങ്കിൽ കൊണ്ടോവാൻ റെഡിയാണ് പ ണ്ടം മുതലോ ഒന്നും വേണ്ട പക്ഷെ തെരഞ്ഞിട്ട്ത് ഒരു കുട്ടിനെ കിട്ടണ്ടേ.
കിട്ടുന്നില്ല അല്ലേ എത്ര വയസ്സ് എങ്ങനെയന്നുള്ളതൊക്കെ ആയിരിക്കും ചി ഇങ്ങക്ക് ഇപ്പൊ പ്രായ ഇത്ണ്ടാവുലേ പണ്ട് അമ്മളെ കല്യാണത്തിന്റ അന്നൊക്കെന്ന് വെച്ച ഇത്ര വയസ്സ് എത്രതായാലും കൊഴപ്പണ്ടായില്ല ഇപ്പൊ .
പത്ത് പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസം.
പന്ത്രണ്ട് വയസ്സിന്റെ ആ അപ്പ ഞങ്ങള് മെച്ചാണ് ഞാനന്നെ പ ത്ത് വയസാണ് പറഞ്ഞിട്ട് ഞങ്ങൾ അധികാണ് അധികാണ് എന്ന് പറയും.
ഞങ്ങള് പന്ത്രണ്ട് വയസിന്റെ വ്യത്യാസം ഉണ്ട് ഞാ കണ്ടാ അങ്ങനെ പ്രായം തോന്നിച്ചില്ലനേ ഇത് ഇവിടെ എത്തിയിട്ട് സർ ഞാ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയ സമയ ത്താണ് എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പൊള പന്ത്രണ്ട് വയസ്സ് അപ്പൊ ഞാൻ എന്റെ ഉമ്മാനോട് പറഞ്ഞപ്പൊ പറയുവാ ഓനെ കണ്ടാ തോന്നണ്ടേ
അപ്പൊ കാണാതെ വരുമ്പൊ നമ്മള് ബേജാ ചോയ്ക്കൂലല്ലോ
എല്ല വയസ് അന്നൊക്കെ അപ്പൊ അങ്ങനെയല്ലേന്നില്ലേ.
കാണാൻ ആളുണ്ടാവും ചെലൊല് വയസത് കൊറേ ഉണ്ടാവും പക്ഷെ കാണാൻ മൊത്തം ഉണ്ടാവില്ല.
ആഹ് ഇതങ്ങനേനു അന്നക്കയ്. ഇപ്പൊ പിന്നെ നേരത്തേ തന്ത ആയേക്കണ് അത് വേറെ കാര്യം.
ആഹ് നെരപ്പ് ഏത് ചെറുതിനു വരനുണ്ട് സ്കൂളിൽ പോണ കു ട്ടികൾക്കടക്കം വരുന്നുണ്ട് അത് ഇനിയിപ്പോ കാര്യല്ല.
അത് ഞാ ആൾക്കാരിങ്ങനെ ചോയ്ക്കും ഇജ്ജ് ഇപ്പത്തന്നെ നരച്ചോ ഇജ്ജ് ഇപ്പത്തന്നെ നരച്ചോ ടെൻഷനോണ്ടാണ് ടെൻഷന് കൊ ണ്ടാണ് പറയും ഇപ്പം ഓൽ അയ്നി പൊറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ ഓൽക്ക് അവിടുത്തെ ത്തെ വള്ളവും അതും അതന്നെ പ്രശ് കാലാവസ്ഥയൊക്കെ തന്നെ ഓൽക്ക് പ്രശ്നങ്ങളല്ലേ.
ഇല്ല എന്റത്ത് ഇപ്പൊ ടെൻഷൻ അടിക്കാം
ചെറിയ മക്കളല്ലേ പിന്നെപ്പെന്താ വല്യ കല്യാണം കഴിക്കാനോ അല്ലെങ്കി കല്യാണം കഴിപ്പിക്കാനൊ ഒക്കെ ഇണ്ടെങ്കിൽ അപ്പളാ ടെൻഷൻ അടിക്കണ്ട ഉള്ളു.
ഉം അതിന് വീടും കുടിയൊന്നും അയിട്ടില്ലേ പത്ത് ഈ പത്ത് പതിനഞ്ച് കൊല്ലായില്ലേ പോവല് തുടങ്ങീട്ട് അതൊ ക്കെ ആലോചിക്കുമ്പൊ മനസ്സമാധാനക്കേട് തന്നെയാണ് ഓൽക്ക്.
എവിടെയാ സൗദിയിലൊ ദുബായിലോ
സൗദിയില്.
ഉം ഉം അന്നിട്ട് ഇത്രയും കലമായിട്ട് ഒന്നും ഇണ്ടാവിട്ടുണ്ടാവില്ലേ അല്ലെ
ഇല്ലേ നമു ക്കൊന്നും എത്തീട്ടില്ല ഇബല് ഇബല് ഞങ്ങള് പിന്നെ ഇബലുടെ ബാപ്പ വെ ച്ച വീട്ടിലാ അങ്ങനിപ്പൊ കഴിയണ് തറവാട്ട് വീട്ടില് ഞങ്ങളും മൂത്തച്ഛനും ഒക്കെ രണ്ടാൾക്കുമായിട്ടുള്ള ഒരു പെരെയും കൂടിയായിന്നു
അപ്പൊ നിങ്ങക്ക് എളേച്ചനില്ലേ
എനിക്ക് എളേച്ചനില്ല മൂത്തച്ചനാണേ.
മൂത്തച്ചനാ അല്ലേ ആഹ് ആഹ് ആ മുത്തച്ഛൻ നിന്ന വീട് അതിന് ഒന്നും ഉണ്ടാവില്ല അല്ലെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല
മൂപ്പര് ഗൾഫിലായിന് ഇപ്പ ഗൾഫൊക്കെ നിറുത്തി പോന്നതാണ് അതെന്താ വച്ചാല് ഞങ്ങള് ഇവിടെ പിന്നെ മൂ ഞങ്ങക്ക് ഇവിടെ ബാപ്പാക്ക് രണ്ട് ഭാര്യമാരുണ്ട് അപ്പൊ അതില് അതിലുള്ള മൂത്ത മകനുണ്ട് മൂപ്പര് ഇതേ മാതിരി ക ച്ചോടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ ആളാണ്
ആഹ്
അപ്പൊ മൂപ്പര് ഒരു ബിസിനസ് ഇതേപോലെ അങ്ങന സ്റ്റാട്ട് ചെയ്തു അപ്പൊ ഈ എന്റെ മൂത്തച്ഛനോട് പറഞ്ഞു പിന്നെ ഞാൻ ഇങ്ങനെ തുടങ്ങണണ്ട് ജ്ജ് ഒരു ഒരു സ്ഥലം വാങ്ങി വീട് വെക്കാന് ഞങ്ങക്ക് ഇവിടെ റോടൊന്നുമില്ല അപ്പൊ റോഡുള്ളോടുത്ത് സ്ഥലം വാങ്ങീനു ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലം വാങ്ങിയിരുന്നെങ്കി പകുതി പകുതി എടുത്താണ്ട് നമുക്ക് രണ്ടാക്കും അവിടെ വീടാ ക്കാന്ന് പറഞ്ഞോണ്ട് നിക്കുവാരുന്നു ഇവര് ഏട്ടനും അനുജനും ആഹ് ആഹ് അപ്പൊ പിന്നെ ഈ ഇത് ഞങ്ങള് വീട് നിക്കുന്നോടത്ത് തന്നെ അടുത്ത് കുറച്ച് സ്ഥലം വേറെ കൊടുക്കണണ്ട് പറഞ്ഞ പ്പോ ഇവര് എന്ത് കാട്ടി നമുക്ക് റോഡ് ഇങ്ങട്ട് എങ്ങനേലും എടു ക്കാം ഇപ്പൊ തൽക്കാലം നമക്ക് പേരന്റെ അടുത്ത് തന്നെ ആ പെരേന്റെ അടുത്തന്നെ ഉള്ള സ്ഥലം വാങ്ങാന്ന് പറഞ്ഞെങ്ങാണ്ട് ആദ്യം റോഡിന്റെ വക്കത്ത് വാങ്ങിയ സ്ഥലമങ്ങ് കൊടുത്തു
ആഹ് ആഹ്
അപ്പൊ ആ പൈസ ഇവരെ കയ്യിലുണ്ടന്ന് കണ്ടപ്പോ ഈ വല്യ മുത്തച്ഛന് എന്തട്ടി ഞാനൻ ഒരു കച്ചവടം തുടങ്ങുന്നുണ്ട്പ്പൊന്ന് പോരാ റങ്ങണ്ട് അയിന്റെപോ ഇതിന കൊുപോയി അങ്ങനെ കൊണ്ട്യിങ്ങാണ്ട് ആഹ് അങ്ങനെ കൊണ്ട് യി കച്ചവടത്തിന്റെയും കാര്യത്തിന്റെയും ഒക്കെ പറഞ്ഞ അത്ര ലക്ഷം ലാഭം കിട്ടും ഇത്ര ലക്ഷം ലാഭം കിട്ടും ട്ടുന്നർണണ്ട് ദിനയിലാണ് പെടുത്തി അത് പിന്നെ ഒരു ഇതാണ് ഹോ മറ്റേ റൂമുകൾ ഉണ്ടല്ലോ നമ്മളെ പട കൊടുക്കണ റൂമളും റെസ്റ്റോറന്റും ഒക്കെ കൂടി അയിങ്ങണ്ട് ആ അപ്പൊ ആഹ് അപ്പൊ അത് നല്ലൊരു കച് ചോടാവുന്ന അതിന് ഒരു മാസംത്ര ലക്ഷം വരുമാനം കിട്ട എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതിനതിലാണ് കുടുക്കേ
ആഹ് പൈസയും പോയി ഈ പൈസയും പോയി നറഞ്ഞ മാരിയായിഇപ്പോ
ആഹ് അത ന്നട്ട് ആ സ്ഥലംവിറ്റാ പൈസ ഉണ്ടായിരന്നത് അയാൾക്ക് കൊടുത്താണ്ട് പിന്നെ ഇത് ഗൾഫിക്കെന്നെ പോയി ഗൾഫ്ക്കന്നെ പോയി പിന്നെ ശമ്പളം കിട്ടി അയക്കണ പൈസ ഒക്കെ പിസ്ക്കി പിടിച്ച് പിസ്ക്കി പിടിച്ച് അതൊക്ക ഇയാക്ക് അയച്ചും കൊടുത്തു
അപ്പൊ എന്തിനാ അയാൾക്ക് കാഴ്ച കൊടുക്കേ
പോ ഒരു ഇപ്പോ പാർട്ണർമാര അങ്ങാണ്ട് കച്ചവടം തുടങ്ങുല്ലേ പുതിയ ബിസിനസ് തുടങ്ങല്ലേ
ചിലിയ മനുഷമാർക്ക് ബുദ്ധി കുച്ച് കൂടുതലായി പോയാലേഈ പ്രശ്ം
ആഹ് എന്നിട്ട് അയിനെ പത്തിരുപത്തിമൂന്ന് ലക്ഷം ഉറുപ്പി ആയാക്കണ കൊടുത്തു
എന്നട്ട് അയാളതൊ
ഇവിടെ ഇപ്പ എന്റെ മൂത്തത്തെ മകനട്ട കാര്യല്ല ഇപ്പൊക്കെ തീരെ ഇഷ്ടണ്ടായില്ല കൊടുക്കണ അത് വാണ്ടീന്നില്ല ആറഞ് ഇപ്പാ അതിന്പ്പറൊന്നും ഇപ്പ പറഞ്ഞില്ല രണ്ടുംപ്പന്റെ മക്കളല്ലേ
ഒന്നും പറയാനും പറ്റും
പറ്റൂല അപ്പൊ വാണ്ടീന്നില അടാർന്നു അപ്പൊ പിന്നെ എങ്ങനെ
ആഹ് ആ ഭാര്യന്റെൽ ആ ഒരു മോന് മാത്ര ഉള്ളൂ
അല്ല അവിടെ രണ്ട്ആ മക്കളുണ്ട് രണ്ട് പെമക്കളുണ്ട് പക്ഷെ ആഹ് അയിന്റെ തായള്ള ആൾ അറിയാതെയാണ് ഇപ്പോ ഇയാള് ഇതിനെ കൊണ്ടോയി കുടുക്കിയത് ഇത് പ്പോ എളേമാക്ക് ള്ളെ മകനല്ലേ
ആഹ് ആ ഒരു വീട് മ്മു കയറ്റേണ്ട പൈസ കൊടുത്തൂലേ
പൈസണ് കൊടുത്തു ന്നട്ടിപ്പോ ഇത് പിന്നെപ്പോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യല്ല പ്പ നാല് കൊല്ലം മുന്നേ പിന്നെ വന്നു അഞ്ചു കൊല്ലം മുന്നേ വന്ട്ട് മൂത്തചിക്ക് മൂന്നാമത്തെ പള്ളെൽണ്ടായി അയില് പിന്നെ ആ സമയത്ത് കൊറെ അയാള് പറഞ് ഇജ്ജ് പോണ്ട വിട നിന്നോ ഗൾഫ് നിർത്തിക്കളാ ഇജ്ജ് പോണ്ട ഞാന ഒന്നും കൂടി പോട്ട മറ്റേ പ്രസവൊക്കെ ആയതല്ലേ അപ്പൊ അന് ചെലവുണ്ടാവുന്ന പറഞ്ഞണ്ട് മുപ്പര് പിന്നെയും പോയി പോയിണ്ട് ഒരു കൊല്ലം നിന്ങ്ങാണ്ട് പ്രസവം കാര്യങ്ങളോക്കെ കയ്ച്ങ്ങാണ്ട് അങ്ങനെ വന്ന് പിന്നെ ഗൾഫക്ക് പോയില്ലേ വിടെ വന്നോക്കുമ്പോ ഈ കൊയ ഇത് കോയമ്പത്തൂരാണ് പോല് ഇത് ബിസിനസ്സോക്ക നടത്ത്ന്നതേ അയിൽ അവിടെ ചെനോക്കുമ്പോ അവിടെ പണി പണീ പക്തി പണി പക് തിന്നെ ആയിട്ടില്ല
അതാ അപ്പൊ പ പയങ്കറി
പോരാൻ പറഞ്ഞതെ ഒന്നും ആയിറ്റില്ല കോറേ ഓല് കയറ്റും കുറെ ഓല് പോയിച്ചും അയില് കൊറേ അങ്ങനെ നശിച്ച് നഷ്ടം വന്ന് ർഞ് ങ്ങനെ നഷ്ടം വന്ന് പറഞ് ഇതിനെ നാട്ടിലണ്ട് പിടിച്ചു നിർത്തി അയിന് എടുത്തീന്ന പണിം പോയി പിന്ന ഇപ്പതിന് പൈസ ണ്ടാക്കണം എന്നുള്ള ചിന്തയില്ല പണിക്കോണം എന്നുള്ള ചിന്തയില്ല
ആകെ ടെൻഷൻ ആയിട്ടുണ്ടാകും എന്നിട്ട് ഇപ്പോ എന്ത് പണിക്കാ പോന്നേ
ഇപ്പ പണിയൊന്നും ഇല്ല പ്പ ഇവിടെ രണ്ട് പോത്തിന വാങ്ങി അയിന നോക്കിടക്ക്ണ്ട്
പടച്ചോ ഓരോരുത്തരെ ഒരു അവസ്ഥ ആലോയ്ച്ചോക്ക്
ആന്നേ പറയാപ്പോ ഞാ ഇച്ച് കുട്ടിയാളെ കാര്യം നിരീച്ചുമ്പളാണ് ഐറ്റങ്ങള് ഇപ്പോ എങ്ങനെ കഴിഞ്ഞീന്നന്ന് റിയോ ചെറ് തിന് ഒന്നും ഭാഗ്യം നര്ണെ സാനംതന്നെ ഇല്ലാന്ന് റഞ്ഞിലെ
ഓ നിട്ട് പ്പോ നിന്റെ മാപ്പിള നോക്കൂലെ അവരെ
അ ഞങ്ങളന്നേ ഓലന്നെണ് ചലവൊക്ക നോക്ക പ്പോ പരേല്
ആഹ് എത്ര മക്കളാപ്പോ
ഇവര് ഇവിടെ ഇവര് നാല് മക്കള്ണ്ട് ബാപ്പാക്ക് മൊത്തം എട്ട് മക്കള്ണ്ട് ഇവടെ ഇവര് നാല് മക്കള്ണ്ട്
യോ വെല്യാ കുടുംബാണ് ല്ലേ!
ഹ്മ്
എന്താച അല്ലാ രണ്ട് പെങ്ങന്മാരായിരിക്കും ലെ മറ്റേത്?
ആഹ് മറ്റേവടെ അത് രണ്ട് പങ്ങന്മാര, റ്റങ്ങളൊന്നും പിന്നെ തീരല്ലാത്തോലാണ്.
ആഹ് ആഹ് എന്ത ചെയ്യാ ഓരോരുത്തരത്, ഒരു മനുഷ്യന്മാർക്ക് ങ്ങനെ ചതിക്കാൻ കഴിയുന്നേ എങ്ങനെല്ലേ, എന്നിട്ട് പിന്ന അത് വിക്യ്തേ അവിടെ കോയമ്പത്തൂര്ത്തെ?
ഒന്നും കാട്ടിട്ടില്ല, അതിപ്പോ അത് കേസ് കേസ് കിടക്കുന്ന സ്ഥലാണ് അതും കൂടി നോക്കാതെ കൊണ്ടോയി ഈ കണ്ട പൈസ കീനും ഇയാളും വെ
യ്യോ ഒരു മനുഷ്യനെ കുടുക്കാന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു കുടു
ഇല്ല ഇതിപ്പ അതന്നെ ഇതിന്റെ ഇടയിൽ പെട്ട് പെട്ട് കിടക്കണത് ഞമ്മളാണ് ഞമ്മക് പ്പോ ഇത് തല്ലാനും പുടിച്ചാനും പറ്റൂല നാട്ടാരല്ലല്ലോ ഞമ്മളെ ബാക്കിന്നല്ലേ
മം ഒന്നും ചെയാൻ പറ്റുല്ല നട്ടാരാണങ്കി രണ്ട് കൊടുത്തിട്ട് വാങ്ങിച്ചു നോക്കായിരുന്നു ഇപ്പ അതിനും പറ്റുല്ലാ.
ഇതിപ്പോ ഇന്റെ എന്നിട്ട് പ്പോ പറഞ്ഞിരുന്നു ഇന്റെ മാപ്പിളനേം കൂടി ഇത്ക്ക് ഇറക്കണം പാർട്ണർ ആക്കിങ്ങാണ്ട് നോ അയിനാ പിന്ന അങ്ങനതേനൊന്നും കിട്ടൂല്ല ഞാൻ പറഞ് പോവാതിരുന്നേ നന്നായി അല്ലങ്കി ഞാനും ഇന്റെ മക്കളും തേണ്ടീനും.
ആഹ് പ്പോ മൂത്തശിനെ കാണുമ്പോ ങ്ങ ങ്ങക്ക് നല്ല എടങ്ങേറ് ല്ലേ കാരണം എങ്ങനെ കഴിഞ്ഞിരുന്നേക്കാരം മൂതച്ഛന് രണ്ടാനും രണ്ട് പെണ്ണോ?
രണ്ടാണും ഒരു പെണ്ണും.
ആഹ് ആഹ് ആമൂന്ന് കുട്ടിയാൾ പ്പൊ ഇങ്ങനെ കഴിയണോ അയിറ്റേക് എന്തായലും പട്ടിണി അത്യാവശ്യം നല്ല പൈസേം വേണ്ടേ
കുട്ടി ഒമ്പതാം ക്ലാസിൽ എത്തിയ കുട്ടിയാണ് അയിന്റെ ഒപ്പള്ള കുട്ടിയാൾ അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോ അയിന് പ്പ എത്രായാലും മനസ്സ്ക്ക്ടങ്ങാറുണ്ടാവൂലേ അത് കൊറേ ഇല്ല പിന്നെ കൊറേ അ ത് തെറ്റി കട്ടി നടന്നോും പിന്നെ ഇപ്പോൊന്ന് ഗൾഫ് പോയി കിട്ടെങ്കി എങ്ങനെങ്കും പത്ത് പയസ്സ ഉണ്ടാക്കാനുള്ള മനസ്സപ്പാക്ക് ഉണ്ടാക്കിട്ടും എനിക്ക്തിണ്ട അതിനെക്കൂ വജനമാരൊക്കെത് നോക്കും.
ഇ അതിനും മാത്രം പ്രായമന്ന ആയിട്ട്ണ്ടാവില്ലല്ലോ?
ഇല്ല മൂപ്പര് പോകൂല ഇപ്പ എന്ത് പറന്നാലും മൂപ്പര് പോകൂല. അങ്ങനെയൊക്കെ ഒര അവസ്ഥ യ അതിറ അപ്പ പിന്നെങ്ങനത്തെ നിക്കണ അവസ്ഥയി അതിനോട് എങ്ങനെ പെരുംങ്കടും കയറ്റാൻ പറയാം!
ഇനി ഇപ്പ നിങ്ങള് കയറ്റി പോവേണ്ടി വരും.
ഉ ഞങ്ങൾക്ക് ഇത് രണ്ടൂട്ടരും സ്ഥലം വാങ്ങിട്ട്ക്ക്ണ് പിന്നെ അ അതിപ്പ ആ സ്ഥലം അങ്ങനെ കൊടുത്ത പൈസ ഉള്ളയിനു പോയിട്ട് ഇന്റെട്ത്തു ഓളട്ത്തു എന്നാലും പണ്ടങ്ങൾ ണ്ടായിനു ഞങ്ങളെ സ്വർണങ്ങള് ഇപ്പ എന്നിട്ട് ഞങ്ങളെടുത്തുള്ള സ്ഥലം കൊടുക്കാപറഞ്ഞപ്പോ ഞങ്ങളെ പണ്ടക്കെ കൊണ്ടോയി രണ്ടാളും ഞങ്ങള രണ്ടാളും പണ്ട കൊണ്ട പോയി വിറ്റിങ്ങാണ്ട് ഒരു സ്ഥലം വാങ്ങി.
ഇപ്പ വീട് കയറ്റിയൽ മതിയല്ലോ അല്ലേ
ആ ഇരുപത്തഞ്ഞു സെന്റ് സ്ഥലം മൂത്തച്ഛം വാങ്ങി. ഇത് ഞങ്ങൾക്കാണെന്നാ പറഞ്ഞ ക ഇത് ഈ വ പരപ്പാന്റെ കാലശേഷം ഇത് ഇപ്പം എട്ട് പക്കും കൂടി ഉള്ളതല്ലേ
ആഹ് അപ്പ അതിനെക്കാ നല്ല പേർക്ക കയറ്റണം ചെറിയ പേരാണെങ്കിലും മണ്ടില്
ഇപ്പൊ മരിച്ചണിന്റെ ഇടക്ക തന്നെ ഇപ്പ ഓലക്കുള്ളള്ളൊക്കെ കൊടുത്തണ്ട് മറ്റേ ആറ മക്കൾക്കള്ളവും കൊടുത്തണ്ട്. പിന്നെ ഇതിപ്പം രണ്ടാളിയും കൂട പേരില ആക്കിക്കാണ്‌ ഇനിപ്പ അതിന് തീരുമാനമാവ അത ആരിക്കാ വേണ്ടെന്നുള്ള തീരുമാനമായിട്ടില്ല.
അതാണ് അപ്പ മൂത്തച്ഛന് ഇപ്പ ഒന്നും കയില്ലെങ്കി നമ്മ
നമ്മള് ആതാക്കിട്ട് കാര്യമല്ലല്ലോ ഉം അപ്പൊ പിന്നതന്നെ പരണ്ട പണീൻറെ ഒക്കെ ആലോചുമ്പോൾതിനക്കുള്ള ൻഷൻ തന്നെപ്പോൾ മൂപ്പരിക്ക്.
അല്ല പുറത്തനിന്ന് അറിയിക്കണെ എന്ത ടെൻഷൻന്ന് അറിയിച്ച നോക്കും പെട്ടന്ന ഒരാൾ കാണുമ്പോ എന്താന്നുള്ളത് ഇതാവൂല്ലേ.
ഇല്ലേ ആ അെ എപ്പ കാണലക്ക് ഇ പത്താ രണ്ടാളും ഗൾഫ് പ്പിലന ഇപ്പോ ഒരാളു ഗൾഫിലാണ് സുഖായിട്ട് കജന പരാണ് എന്താപ്പോ യാതൊരു കുറവല്ല.
എല്ലാം കുറവൂല്ല ഇങ്ങനെയൊക്കെ ആയിട്ടും നിന്നെ ജോലിക്ക് വിടുന്നല്ലൊന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ്
അത് തന്നെ പെണ്ണുങ്ങൾ എന്നെ നല്ല ഇതിലേറെ കഷ്ടത്തില്ലാം പിന്നെ അത്തച്ചി ഓള അത്രയും പറഞ്ഞള് പഠിക്കാ പോട്ടേ ചുട്ടും കൂടെ ഉള്ളതിനെ വീട്ടേര് തയാറാ പഠ
അത് എത്ര പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവലല്ലേ
പത്താം ക്ലാസ് കഴിഞ്ഞിക്ക്ണ് അതിന്റെറെ പഠിച്ചിട്ടില്ല
പറഞ്ഞത് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഒരു പണിയും ജോലി ഒക്കെ വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസരങ്ങ ഇപ്പോൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്
ആഹ ഇങ്ങനെ ഗൾഫ്കാരനെ പറഞ്ഞു കെട്ടിക്കൊടുന്നതല്ലേ
എന്നിട്ട് ഇപ്പോ ആ ഹസ്ബൻറിനെ കൊണ്ട് ഒന്നിനും കഴിയണില്ല ഓളെ കൊണ്ടും കൊണ്ടോന്നും കഴിയണില്ല മക്കള എ
മാരണോ അവർക്കൊക്കെ സ്വന്തമായിട്ട് വീടായി ഒരാൾ ജോലിക്ക കൊണ്ട് ഒരാൾക്ക് സ്വന്തമായിട്ട് വീടായി ഇലൊക്കെങ്ങനെ അപ്പ ഓം മാറി ആരെക്കണ്ടല്ല എന്തെങ്കിലും ഒരു സങ്കടംനിനക്ക വേണ്ട അപ്പ ഇന്റെ മൂത്ത മകളെ കൊണ്ട് ത ന്നെ ഉണ്ടായി ആക്കോട്ടെന്ന് പടച്ചോൻ കരുതേക്കും എന്നൊരു ഭാഗ്യമില്ലാത്തതോക്കാണ് ഈ ഭാഗ്യം ഓൾക്ക് വാണ്ടന്ന പടച്ചോൻ എഴുതിക്കുന്നാണ്
അതാണ് ഈ മക്കള അങ്ങനെ തന്നെയാണ് ചിലർ എന്നും കലാകാലംടങ്ങ് റോൾ അര പം കേൾക്കാൻ തന്ന സമയ ഉണ്ടാവുള്ളൂ
ഉം ഇനി ഏതായാലും നിങ്ങള് നിങ്ങളെ അടുത്ത കൂടെക്കെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറഞ്ഞഞ് തരുവേണ്ടി
ആഹ് ആഹ് ഓക്കെ ഓക്കെ പറയാം കേട്ടോ ആ വിളി ആ എന്നാ ശരി
ഉം